ഹലോ ഹലോ
ഹലോ ആഹ് എന്തക്കെണ്ട്
സുഖാണ് ഒര് വിവരോ ഏ കേൾക്കിണ്ട് ഒര് വിവര ഇല്ലപ്പ
ആഹ് ആഹ് ഒര് വിവര ആരു ഒര് വിവരോ ഇല്ല എല്ലേരും ഏ
ആഹ്
ഏഹ് ഇബടക്ക ഇണ്ടായ്ന്ന് ഓരോരോ തെരക്കെള് കാർണേ
ഏഹ് എടു
ഓരോരോ തെര്ക്ക് ഉം ഹോസ്പിറ്റൽ കേസ് അത് ഇത് മർച്ചത് അങ്ങനൊയൊക്ക കൂടെയിട്ട് ഇങ്ങനെ
ആഹ് അങ്ങനെ പോകുല്ലേ മക്കളൊക്കെ ക്ലാസിന് പോയ്ല്ലേ മക്കളൊക്കെ ക്ലാസ്
ആഹ് ആഹ് ഒരാളല്ലേള്ളൂ മറ്റള് ബാഗ്ലൂര് പഠിച്ചല്ലേ
ആഹ് പഠിക്കണല്ലല്ലേ
ആഹ് പിന്നെ വേറെ ആഹ് വിൾച്ചിര്ന്ന് വിൾച്ചിര്ന്ന്
വേറെ എന്ത് ഇങ്ങനെ പോവ്ണ്ട് ആഹ് ഇതാ വന്ന് ഇപ്പ പടം വണ്ടിയൊക്ക കൂടെ എത്തിക്ക്‌ണ്
ഏ
തല്ല് വെര്ലെന്നെ തല്ലൂടിങ്ങാണ്ട് ആണ് വേറെ ഉം
പിന്നെ ഫുഡൊക്ക ആയോ ചോറ് തൊക്കെ ആയിലേ
ഏഹ് അതൊക്കെ ആയിക്ക്ണ് ഇഞ്ഞ് രാത്രിക്ക് രാത്രിക്കക്ക് കടി ഇണ്ടാക്കീട്ടില്ല കടിണ്ടാക്കാന് കേക്ക്ണ്ട് ഇഞ്ഞ്പ്പ ഇന്ന്പ്പ അയ്മ്മെ
അഡ്ജസ്റ്റ് ചെയ്യലേ
ആഹ് മതീച്ചിട്ടാണ് ഇന്നലെ ഇന്നലെം മിനിയാന്നൊക്കെ ഇണ്ടാക്കി ക്കീന്ന് വൈകുന്നേര കടി ഇന്നിപ്പോ ഇണ്ടാ ഇണ്ടാക്ക്ണ്ല്ല്യ
യേ
മതി ഇന്ന് അങ്ങനെല്ല രാത്രികക്ക് നെയിച്ചോ എന്തെങ്കിലും ചോറ് വെക്കണം ന്നൊക്കെപറയ്ണ്ട് പച്ചക്കറി ബിരിയാണി അല്ലെങ്കി ഫ്രൈഡ് റൈസ് വെച്ചാ ട്ട് ചോ കെ കോഴി ഞാന് കായം പെരട്ടി വെച്ചിട്ടുണ്ട് രാത്രികക്കല്ലേ കുട്ട്യാളെക്കണ്ടാവ ഉച്ചകക്ക് കുട്ട്യാളൊന്നും ണ്ടാവൂല്ലല്ലോ അപ്പ ഇഞ്ഞ്പ്പ നേ ർത്തെ കാല്ത്തങ്ങ് വെച്ചാലും കുട്ട്യാള് വേഗം തിന്ന് വേഗം ഒറങ്ങൂന്ന് ആഹ് കെടുക്കും ചെയ്യും വേഗം ഒറങ്ങും ഇപ്പ ഈ നേരത്തെ നീക്ണ കാര്നെ പാവാണ് അഞ്ചെര അഞ്ചേമുക്കാല്ന് നീ
ഈ തണ്പ്പിന് വേണ്ടൊറങ്ങും ചെയ്യും നേരം വെള്ത്താ ക്ഷീണണ്ടാവൂലെ ഈ നേരം വെള്ത്തേയ്ക്ക് പോവല്ലേ
സ്കൂള് മദ്രസ്ട്ട് വ്ട്ടെര സ്കൂൾക്കോവ സ്ക്കൂള്ങ്ങട്ട് വ്ട്ടെര കൊർ ച്ചേരം കളിക്കാനും കൂടെ ഇപ്പൊ പറ്റില്ല ഈ മിറ്റത്ത്ക്കെറങ്ങാന് മഴയായ കാരണം ഇന്ന് പ്പൊരു ഒലർച്ചണ്ട്ട്ടാ
ആഹ് ഇന്നിപ്പം വൈന്നാരം ഒരു ഒലർച്ചണ്ട്
ഒലർച്ചണ്ട് ഇപ്പം മിറ്റൊന്ന്ങ്ങട്ട് വാടീക്ക്ണ് നിക്ക് മുറ്റതുകൂടെ ഇറ്റങ്ങക്ക് കളിക്കാ പറ്റലില്ല്യ
ആഹ്
ആഹ് അങ്ങനെ ബാങ്കൊ ട്ത്ത് മഗ് രിബാങ്കായാല് ഓല് ഓതും വായിക്കലും പഠിക്കലും കയിഞാല് വേം കെടന്നൊറൊങ്ങും ഉ
ആഹ് ഇപ്പന്നെ അങ്ങനെ തന്നേണ് എല്ലേ കുട്ട്യോളും ആഹ് അതെന്നെ ഇബടെണ്ടൊരുത്തൻ ങ്ങട്ട് ചത്ത്ങ്ങാണ്ടാണ് ങ്ങട്ട് കേറിവരല് ആഹ് ന്റെ മ്മേ
കേറി വെര്
കളിം ഇതൊക്കെ ങ്ങട്ട് കയിഞ്ഞിട്ടേ ആഹ് രാവിലെ ഏഴ് മണി ക്ക് ട്യൂഷന് പോണതാണ്
ട്യൂഷന് പോവെ ചോറ്കൊണ്ടോവോ പോവേ
പെരീന്ന് പോവും ഒന്നും കൊ ണ്ടോവൂലേ എന്താ കടി ഇണ്ടാക്ക്ണെ ആ കടി തിന്നുകാണ്ടാണ്ട് പോ
ഉം
ആഹ് ന്ന്ട്ട് ഒന്നു ഇന്ന്ട്ടാ അ തിനും പൊർക്കാ വൈന്നാരം ന്ന്ട്ട് കളി ക്യാമ്പ് ക്യാമ്പാണേ ഫുട്ബോളിന്റെ ക്യാമ്പും ഇതൊക്കേണ് എന്നിട്ട് അത് കളിച്ചിട്ട്ങ്ങട്ട് ചത്ത്കുത്ത
ന്റെ മോനൊക്കെ പോയിനിം അത് കളിച്ചിട്ട് ഉം
എവുട്ക്കെല്ലാം പോക്ക്ണ്ട്ച്ചിട്ടിരിക്കാ മുമ്പൊക്കെ ഞാനും ഒപ്പം പോയിന്ന് ചെറു കൊറച്ച് ചെറുത ചെറുതായിന്നന്ന് ന്നിട്ട് ഞാനൊപ്പം പോയിന്ന് ന്നെട്ട് ഫസ്റ്റും സെ ക്കന്റും കിട്ടിള്ള മെഡലും അതും ഇതും ഏഹ്
ഏഹ്
ഒക്കെ കിട്ടായിര്ന്ന് അങ്ങനെയ്ന്ന് പിന്നെ
ഒക്കെ കൊണ്ടന്ന് പത്തെക്കും ആഹ് ങ്ങളും കൂടെ പോണ്ടിരുംല്ലേ
ആദിക്കൊക്കെ ഞാൻ പോയിന്ന് ഇപ്പ പിന്നെ വലുതായിലെ ഇപ്പ പിന്നെ ഓരോന്നെ പോവും പോവാനും വരാനൊക്കെള്ള വെൽപയിലെ
പിന്നെ വേറെന്ത ഇങ്ങനെ പോവ്ണ്ട്
ഉം മറ്റേത് ഞാൻ പോവായിരുന്നു കോഴിക്കോട്ട്ക്കാണ്. കോഴിക്കോട്ടക്കണെന്ന് പറയുമ്പോ കോഴിക്കോട്ടേക്ക് കൊണ്ടുപോയിന്ന് രാവിലെ വണ്ടിയും വിളിച്ചിട്ട്. ആഹ്.
രാവിലെ ആ നമ്മളണ്ട് എത്തിക്കണം കുട്ടികളെ ഉം
ആഹ് പതിനൊന്ന് മണിയാകുമ്പോത്തേന് അവിടെ കളി തൊടങ്ങും അപ്പോത്തിന് നമ്മള് ഇവിടുന്ന് എത്ര രാവിലെ പോണം.
അതന്നെ.
കോഴിക്കോട്ന്ന് പർഞ്ഞാ കോഴിക്കോട്ട നിന്ന് മുക്കത്ത് നിന്ന് അങ്ങനെയൊക്കണ് പോയിട്ടുള്ളൊക്കെ ഓരോ. സ്റ്റേഡിയത്തില് അങ്ങനെയൊക്കെയ് ഉം അയിന്റെ പിരാന്തന്മാരായ അയിന്റെ. പിരാന്തന്മാര് എന്തെങ്കിലൊക്കെ കു കുട്ടിയാക്കും വേണ്ട എല്ല അങ്ങനത്തേലൊക്കെ നിന്നാലും കുഴപ്പമില്ലട്ട എന്നാൽ പിന്നെ ഈ മറ്റേ ക ച്ചറ ഇതിലൊന്നും പെടൂല്ല വൈകുന്നേരം സ്കൂള് വിട്ട് വരുമ്പോ ഈ കുട്ടികള്. അങ്ങനെ ഫുട്ബോളിനും ഇതിലൊക്കെയാണ് നിന്ന അതിന് മാത്രം. മറ്റേത് നേരത്തെ ഇങ്ങ് പെരീക്കെത്താഞ്ഞാ ഞമ്മക്ക്. പേടിയാണ് കുട്ട്യാളെ കാര്യല്ലേ. അയൊക്കെ മറ്റേക്കുടി ആൺകുട്ടികളാവുമ്പോ പറയും വേണ്ട. എ എന്ത് ഇപ്പ ഇന്റെ കുടുംബത്തിൽ തന്നെ എന്തെങ്കിലും ഒരു കൂട്ട് കെട്ട്പ്പെട്ട എന്തോരു നല്ലൊരു കുട്ടിയണിച്ചിട്ടിരിക്കണ എന്തൊരു പഠിപ്പും വിവരം പ്ലസ് ടുന്. ആ് പ്ലസ് ടൂന് ഫുുള്ള് എ പ്ലസ്. ആഹ് പത്താം ക്ലാസ്സില് ഫുള്ള എ പ്ലസ്സ്. പ്ലസ് ടു ന് ഫുള്ള് എ പ്ലസ്സ് സയൻസ് എടുത്ത് പഠിച്ചിട്ട് ഡിഗ്രിക്ക് ഇത്ടുത്ത് പഠ ച്ചിട്ട് അതിലും നല്ലമ്മ എന്നിട്ട് ആ കുട്ടി ഈ ഡി ഡിഗ്രിക്ക് ഈ ട്യൂഷനും ഇതിനൊക്കെ മന്നിട്ട് എന്തോ ഒരു കൂട്ടുകെട്ട് പെട്ടതാ. അയ്നാലെ ആ കുട്ടി ഇങ്ങട്ട് വടക്കായിട്ട് കുട്ടി ഇവടന്ന് നാ ടൊക്കെ വിട്ട് പോയി എവിടെണെന്നും കൂടി ഒരു വിവരല്യ ഉം ഇതിന്റെ ഒക്കെ കേട് തള്ളാർക്കല്ലേ തള്ളാരല്ലേ ഓരീ
പിന്നെ ഒരു തള്ളാരന്നെ ഇഞ്ഞി മക്കൾ എങ്ങനെ കേടന്നാലും തള്ളാർ
ആഹ് തള്ളാർക്കാണ് കേട് വര വാപ്പാർ ഇവിടെ ഉണ്ടാവൂല്ല നാട്ടില് ഇല്ലാത്ത വാപ്പാാരാണെങ്കി പറയും മാണ്ട.
ഇപ്പ ഉണ്ട ഉണ്ടെങ്കിലും നമ്മളല്ലേ പറയുള്ളൂ അന്റെ കുഴപ്പാണെന്നെന്ന പറയുള്ളൂ.
നിങ്ങളാണ് നിങ്ങള അങ്ങനെ സൈഡിന്നിട്ടാണ് ആന്റെ സൈഡിന്നിട്ടാണ് ഇങ്ങട് സൈഡിന്നിട്ടാണ് ചിട്ട്.
ഇപ്പൊ എഥവാ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിലിൽ നമ്മള് പൈസ കൊടുത്ത് വെടക്കാക്കി എന്നാണ് പറയാ മക്കളിനിയിപ്പോ എന്ത് ഉം
ആഹ് ഇനിക്കറിയില്ലേ ആ കുട്ടിയൊക്കെ. ആ കുട്ടിയൊക്കെ കേട്ന്നിട്ട്ക്കണോര് കേടരില്ലല് ഞാൻ പറഞ്ഞ് ഇജ്ജ് എന്തോരം നല്ല കുട്ടി നിസ് ക്കാര ഓത്തും പാട്ടും എല്ലാം ഉള്ളൊരു കുട്ടിയാണ്.
അല്ല.
പക്ഷെ എന്താ കാട്ടണി എന്തോ ഒരു കൂട്ടുകെട്ട് പെട്ടു പോയി ആ കുട്ടി. ഉം ഇപ്പൊ തിരിച്ച് വന്ന് ഓരോന്ന്. ചെയ്തിട്ട് ആഹ് ഉം ഓരോന്ന് ചെയ്തിട്ട് ഉണ്ടാക്കി. റ്റൊക്കെ കുട്ടി തിരിച്ച് വന്ന് ഇപ്പൊ കൊയപ്പൊന്നുല്ല. എന്താ കാട്ട ട്ടണ്ണ് ഓരോരുത്തര് ഓരോന്നിലാണ്ട് പെട്ടു പോയാല് നമ്മളെ കഥയേ ആഹ്
മക്കളെ തൊട്ട് കാക്കട്ട ട്ടേന്നറിയാ എന്താ പറയാ നമ്മളിങ്ങനെ സ്കൂൾക്ക് വിട്ന്ന് സ്കൂൾക്ക് പെണ്ണായാല ക്ക സീനില്ലേ
തന്നെയാണ് ഞാൻ പറയാ പണ്ട് പെൺകുട്ടികളായിന്ന് പേടി പേടിന്ന്റയ ഇന്ന്പ്പ ഇന്ന് പെൺ
ആഹ് അപ്പൊ പെൺകുട്ടികളല്ല ആഹ് ഒക്കെ പേടിന്ന
ഞാൻ പറയും മക്കള ഇല്ലെങ്കിൽ ഇല്ലാച്ചിട്ട് ഇരുന്നാ മതി പക്ഷെ ഇല്ലാഞ്ഞ നമ്മുക്ക് ഒരു തരിയെങ്കിലും ല്ലാഞ്ഞ നമ്മളൊരവസ്ഥ എന്താ
അവസ്ഥ അപ്പയ്നക്കാട്ടി ആഹ് പണ്ട് ഒരു ചൊല്ലുണ്ട് ഒരു ചൊല്ലുണ്ട് ഇല്ലാത്തവർക്ക് ഇല്ലാത്ത വേ
ആഹ് അതിലിരിത്ത അതന്നെ അങ്ങനൊ ചെല്ലുണ്ടല്ലോ പണ്ട് എന്ന മാതിരിയുള്ള അവസ്ഥാണ്
ജ്ജാതി വെഷ്മാണ്
ആഹ് ഇണ്ടായ ഇണ്ടായാല് പടച്ചോച്ചനെ പല നമ്മള് ഇണ്ടായിട്ട് പറയല്ലേ പടച്ചോനെ മക്കളെ ആയുസിനൊക്കെ തൊട്ട് പ ച്ചോൻ കാവലാവട്ടെ ഞമ്മക്കത് പ്രാർത്ഥിക്കാനല്ലേ പറ്റുള്ള നല്ല നെ ലായി ഒക്കെ ആണ്ടും കൊണ്ടും ആവട്ടെ നമ്മുക്ക് ആണ്ട ക്ക ദോയർക്കല്ലെ അപ്പ അമ്മള് ആഹ് വീടന്നെ വേണ്ടപ്പെ എന്തോരു പേടിയാണ് ബാംഗ്ലൂര് അവിടെ പോയി പഠിച്ച എന്തോരു പേടിയാച്ചിട്ടിരിക്ക അങ്ങൻത്തോട് അങ്ങനത്തെോടത്തൊക്കെ പോയി പഠിച്ചമ്പീ കുട്ടികളെ പിന്നെ വലിയ സൈ ആളൊരു സ
എന്തായാലും വിടണോം
ആഹ് പഠിപ്പിന്റെ ആവശ്യത്തിന് നമ്മള് വി കുടിയേന വേണ്ടേ നമ്മള് ഒത്ത് പുടിച്ചെച്ചിട്ട് കാര്യണ്ടാ ഉം അത് പറേം ഞാന്
ഉം
ഞാൻ പറയാ ഔടി അത് ഇത് അത് പറഞ്ഞ കേക്കണ പറയുമ്പോ പറയണ ഇവിടെ അത്ണ്ട് ഇവടെ ഇത്ണ്ട്ച്ച്ട്ട് എല്ലാരും അതേ മാരിയാവോ ഓരോത്തില് ആഹ് എന്ന് കരുതിട്ട് ഞങ്ങൾക്ക് ചെയ്യാന്ള്ളത് പഠ തിനും പോണ്ടേ അതാ പറയാ ഞാൻ പറയിം പോയിക്കോളി ഇങ്ങള് പോണേനല്ലപ്പ കേക്കണ കണ്ടീലേ കാണണ കണ്ടീലേ നമ്മള അനുഭവിച്ചണ കണ്ടീലേ നമ്മളീ എവിടേങ്കിലൊക്കെ പറഞ് കേക്കുമ്പോ നമ്മക്ക് അത്രത് തോന്നൂല ഞമ്മളെ കുടുംബത്തില് ഞ്ഞമ്മളെ കൺമുമ്പിലിണ്ട് കാണുമ്പള് ആണ് ഞമ്മക്ക് അയിന്റെ വേദന ഏറ്റവും കൂടുതലവര
കാണുമ്പൊ നമ്മക്ക് നമുക്ക് ഭയങ്കര
ആഹ്
വേദന വരുള്ളൂ
ആഹ് മറ്റേ നമ്മള് പറഞ്ഞെക്കുള്ളൂ
ചായട്ച്ച
ആഹ് ചാ ഇല്ല ആരള്ളത് ഓം വന്നിട്ടാണ്ട ഓ മരിബി
ആഹ് ചായണ്ടാക്കി
ചായണ്ടാക്കിട്ടൊന്നുല്ല ഇഞ് ചോറ് ചോറ്ന്ന്ക്ക്ണ് ഇഞ്ഞിപ്പോ ഓം വരുമ്പോ ചായണ്ടാ ക്കുളം വരാനാവുമ്പോ ചായണ്ടാക്കും ആഹ് ഓൻ വന്ന്ങ്ങാണ്ട് ചോറ്ന്നു
ഏഹ്
ഓഹ് അങ്ങനെണ്
ഇന്നെന്താ ചോറ് ഇന്നെന്താ ചോറ്ക്ക് കൂട്ടാണ്
ഇന്ന് ഇന്ന് വീട്രൂട്ട് ഇപ്പേരിണ്ടാക്കിക്ക്ണ് മുരിങ്ങാക്കായും പരി പ്പും കൂടി കറിച്ച്ക്കണ് മുരിങ്ങാക്കായും പരിപ്പും കറിണ്ട് ബീട്രൂട്ട് ഉപ്പേരിണ്ട് പിന്നെ മീന് നെട്ട്രന്നർഞ്ഞിട്ടൊരു മീന്ണ്ടല്ലോ അതു ഉണ്ട് ഉം അപ്പൊ ഇന്നലെ പൊറത്തോയപ്പോ വേടിച്ചതേനി ഉം
ഇന്നലെ പിന്നെ വേണ്ട ചെലപ്പോ ഇഞ് വെക്കണ്ട എന്തങ്കിലും വേറെ വെ
ഇന്ന് ഇന്നലെ മീ ഞാൻ വേടിച്ചിട്ടുണ്ടായിരുന്നില്ല ഇ ന്നലെ ഞാൻ വെച്ചിട്ട്ണ്ടായിരുന്നില്ല ഇന്നലെ ഞാൻ പൊർത്തോയി പിന്നെ ഓര് ഓന് പോയതും അല്ലേ പിന്നെ ആരുല്ല്യല്ല വരുമ്പോ ഓൻക്ക്ള്ള കൊടുന്നുംചെയ്ത് അങ്ങനെ പിന്നെ
എഹ്
ഞങ്ങളെ ഗ്രൂപ്പിലിള്ളൊരൊക്കെക്കൂടി മീ ചോറും മീനും തിന്നാൻ പോയി ഒര് അഞ്ചാറ ആൾക്കാര്
ഏഹ് ഏക മറ്റേ ചോറും മീനാ
അഹ് കോഴിക്കോട്ണ്ട് ഒന്ന്ന്നറഞ്ഞ് ആണ്ടോയി
അഹ് സരി തോനാൾണ്ടായിനാ തോനാൾണ്ടായിന
ഞ്ചാറാൾ ഇണ്ടായിന്ന്
തന്നെ ഇവിടെണ്ട് ഒന്ന് കുറ്റിപൊറം ഇണ്ടല്ലോ കുറ്റിപൊറംണ്ട ചോറും കുറ്റിപറീം ചോറിനും
കൊറേ പോരാപർഞ്ഞി ഓള് പോന്നീല
ഉം എഹ് ഞങ്ങള ഒരീസം പോയിരന്ന് ഇൻ്റെ മാപ്പളൻ്റെകൂടെ എല്ലാരും പോവ്ണ്ട് പോണതറിഞ്ഞിട്ട് ഒന്ന് പോയൊക്കി ഇന്റെ മോനറിഞ് പോയിക്കോളി ഇൻ്റപ്പം പോരിന്നർഞ്ഞ്
ആഹ്
ഞങൾ പോയി
ഇന്നാ അയിക്കോട്ടെ ആരോ വന്ന്ക്കണ്
തിരിക്കല
ഞാൻ വരാ ഞാൻ വിളിക്കാട്ടാ
ഫുഡ്‌ കഴിച്ച
ആഹ്
ആഹ് ന്ന ആയിക്കോട്ടെ ആയി ക്കോട്ടെ